ഹലോ അസ്സലാമും അലൈകും വഅലൈകും അസ്സലാം
ആ ഹലോ ആ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട്
ണ്ട് ആ
അത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ തിരിച്ച് കേൾക്കുന്നുണ്ട് അതാണ് ഞാൻ കൺഫ്യൂഷൻ ന്ന് ആയി പോയി
ആ എക്കോണ്ടൊ
ഓ ഓ അതെ അതെ ഉം എവിടെന്നാ പ്ലേസ് എവിടെയാ
ഏ
നിങ്ങള്ടെ സ്ഥലം എവിടെയാന്ന് ഓ തന്നെ ഞാ ഇവിടെ തിരുവനന്തപുരം ഭീമാ പള്ളി കേട്ടിട്ടുണ്ടോ ആ എന്ത് ചെയ്യുന്നു ഹൌസ് വൈഫ് ആണോ അതോ
വൈഫാ
ഓക്കെ എന്ത്‌ ചെയ്യുന്നു ഇപ്പൊ
ഇപ്പൊ ഒന്നും പോവാനില്ല ഇപ്പൊ അയൽവാസിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാ
ഓക്കെ ആ പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഇവിടെ രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡും
അവിടെ നല്ല സൗണ്ട് കടപ്പുറം പ്രദേശം
സൗണ്ട് അത് റോ റോഡിന്റെ വർക്കായിട്ടാണ്
ഓ ആ എനിക്ക് നല്ല കാറ്റടിച്ച പോലെ അപ്പൊ ഞാൻ വിചാരിച്ചത് കടപ്പുറത്ത് വല്ലോം ഇരിക്കുവാണോന്ന്
ആഹ ആ ആ ആ അല്ല വേറൊക്കെ അങ്ങനെ പോകുണു ചായ കുടിച്ചോ
ഓ ചായ കുടിച്ചു ആ നിങ്ങള് ചായ കുടിച്ചോ ആ നെയ്മ് പേരെന്താ സുബൈതാ എന്നാണോ
ആ
ആ അതിലുണ്ടായിര്ന്ന് കേട്ടോ എന്റെ പേര് ഹാജറ
ആ ആഹ് ആഹ് ഞാൻ കണ്ടു
ഓക്കെ
ഉംഹ് പിന്നെ വേറെന്താ മക്കളെ എത്രാളാ മ മക്കൾ എത്ര ആളാണ് കുട്ടികള്
കുട്ടികളൊണ്ട് മോനുണ്ട് എനിക്കും ഒരു മോൻ രണ്ട് മോളും ഒണ്ട്
ഓഹ് ഓ
ആഹ് ആ മോന് മോന് ഏഴില് പഠിക്ക ക്ന്ന്
ആഹ്
മോളൊന്നില് ഒരു മോൾക്ക് രണ്ടോ രണ്ടോ രണ്ടര വയസ്സായതേ ഉള്ളൂ ടി വി കാണുന്നു അവിടെയാ മക്കൾക്ക് എത്ര വയസായി എത്ര ഏജ് ആയി?
ഒരാൾക്ക് ആറ് ഒരാൾക്ക് രണ്ട്
ഓക്കെ
ഉം
ഉം ഹസ്ബൻഡിന് എന്ത് യിന്നു ഹസ്ബൻഡ്
ഹസ് കൂരി കൂലിയാണ് കൂലിപ്പണി
ഓക്കെ ഓക്കേ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ ബേക് ബക്കറിലാണ് സ്നാക്സ് കുഴിക്കുന്ന ജോലി ഷെഫ് ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഹൈവേയില് ആഹ് പിന്നെ വീട്ട്ജോലി
അങ്ങനെ പോകുന്നു മഴെ
ഓ ഇവിടെ നല്ല മഴയായിരുന്നു പക്ഷേ ഇന്ന് മഴയില്ല ചെറിയ മഴയേ ഉണ്ടായിരുന്നു ഉള്ളെ ഇന്നലെയൊക്കെ നല്ല അടമഴ ഇടിയോട് കൂടിയ മഴയുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നോ മഴ
ദിവസം വെയിലായിരുന്നു ഇന്ന് കൊറച്ച് മഴയ്ണ്ട്
ഓക്കേ ഓക്കേ ഓക്കേ ഉം ഉം വേറെ എന്താണ്ട് വിശേഷം
വേറൊക്കെ സുഖം അങ്ങനെ പോക്ണു
ആഹ് ആഹ് ആഹ് പിന്നെ എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇയാള്
ഏ പ്ലസ് ടു
അയിന് ശേഷം പോയില്ലാര്ന്നോ പഠിക്കാൻ
ഇല്ല പിന്നെ പോയിട്ടില്ല.
ആഹ്
ഏഏ
പിന്നെ ഞാന് ഞാന് ആദ്യം പ്ലസ് ടു വരെയാണ് അ് പോയിരുന്നത്. ഇപ്പം മാരേജ് ആയ ശേഷാണ് ഇപ്പ പി പി ടി സ് കംപ്ലി റ്റായി ആഹ് ഓ കംപ്ലീറ്റ് കഴിഞ്ഞ മാസം കോൺവെക്കേഷൻ ആയിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു കോൺവെക്കേഷൻ. എമറോൾഡ് മോശല് വെ ച്ചായ്‌ര്ന്ന് അവിടെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റക്കെ കിട്ടി ഇനി അടത്ത വർഷം ഈ ഈ വർഷം ട്രെയിനിങ് ആയിട്ട് നിക്ക്യാണ്. ഉം.
ക
ഇനി അടുത്ത വർഷം മോൾക്ക് കൈകുഞ്ഞിനുണ്ടല്ലോ മൂന്ന് വയസ്സ് തെകയുമ്പം അവള് ക്ലാസ്സീ ചേർക്കും സ്കൂളില്. അയിനു ശേഷം എങ്ങാണ് എനിക്ക് ഒരു ജോബിന് എറങ്ങാ ടീച്ചർ ജോലിക്ക് എറങ്ങാ പിന്നെ
ചോറൊക്കായി ലേ രാത്രിയേക്കെന്താ? ഫുഡന്താ?
ചോറ് കഴിച്ച്. രാത്രിനി, കാപ്പി ഉണ്ടാക്കണം. അപ്പത്തിന്റെ മാവൊക്കെ വെച്ചിരിക്കുന്ന് കലക്കി വച്ചിരി ന്ന് രാത്രി അപ്പം മൂച്ചത്തെ മീൻ . രാത്രി അപ്പം ഉച്ചത്തെ മീൻ കറിയുണ്ടതും പിന്നെ പപ്പടവും പിന്നെ രാത്രി എന്തെങ്കിലും ചെയ്യാം. കാപ്പി അവിടെ രാത്രി എന്താ?
ചോറാണ്
ചോറന്നെ. ഓക്കെ ഓക്കെ. രാത്രി കാപ്പിയൊന്നും ചെയ്യാറില്ലേ? ഇത്പോലെ ഉ ഉ ഫസ്റ്റ് ഒരാള് ഹിബെ ന്ന് പറഞ്ഞൊരു ഇത്ത വിളിച്ചായിരുന്നു. അപ്പൊ അവരിങ്ങനെയാ പറഞ്ഞ രാത്രി അവര് കാപ്പി ഉണ്ടാക്കുന്ന ചോറാണെന്നാ പറഞ്ഞത്. അതാണ് ചോദിച്ചത് ഓ ഓ ഓ ആ മീൻ എന്ത് കിട്ടി?
ഏ ഓ മീന് എന്താ ഇങ്ങള് പറയാ അറില ചെറിയ മീൻ ചെറിയ മീനുകളാ
ചെറിയ മീനച്ചാ മറ്റേ അല്ല പറ പേര് പറഞ്ഞാ മതി
ത്തല് ബത്തല്
നൊത്തോലി എന്ന് പറയും. ഇവിടെ ഇവിടെ നെത്തോലി എന്ന് പറയും ഈ മറ്റേ പല്ലി പോലെ ഇരിക്ക്ണമീനാ ചെറിയൊരു മീന് ആ പല്ലി കണക്കി ഇരിക്കും ചെറിയ ഓ നമ്മളെ ഇവിടെ നെത്തോലി മ തേ ഇങ്ങനെയൊക്കെ പറയുന്നേ ആ അങ്ങനെ നെത്തോലി നത്തോലി എന്നൊക്കെ പറയും ആ ആ പിന്നെ
പിന്നെ വേറെങ്ങനെ പോണു
ആ എത്ര ഏജുണ്ട്
ഏഹ് മുപ്പത്തി രണ്ട്
ഓക്കെ എനിക്ക് മുപ്പതായി ആ ആമ് പിന്നെ മക്കളൊക്കെ ഒരു പരുവായി കാണുവല്ലേ വീട്ടു ജോലിയൊക്കെ ചെയ്ത് ഉം ഉം
ഇതൊക്കെ ഇങ്ങനെ ചെയ്യും
ആ ആ
ഉം ഉം ആ അല്ല ജോബ് ആ അല്ല വീട്ടിലൊള്ള്
ഓ ഓ പൈസക്കല്ലേ തയ്ക്കുമ്പം
ഓ ഇണ്ട് ഇണ്ട്ണ്ട് അങ്ങനെ തയ്ക്കലില്ല ഞാന് ഇവിടെ ഞങ്ങൾ ത് പിന്നെ അടു ത്ത് അങ്ങനെ നൈറ്റി അങ്ങനത്തൊക്കെ കൊണ്ട് വരാണെങ്കിൽ അങ്ങനക്കെ
ഓ ഓ ഓ പിന്നെ വേറെ
ഹസ്ബൻറ്റ് എവിടെ പോയോ
ഹസ്ബൻറ്റ് പൊറത്തു പോയി ഇനി വരുമ്പോ പത്ത് മണി ക്ക് കളക്ഷന്പോയിരിക്ക രാവിലെ കടി സ്നാക്സ് പൊരിച്ച് കൊടുക്കണം ഈ സമയത്ത് ഇറങ്ങും കളക്ഷൻ വാങ്ങിക്കാന് മക്കളൊക്കെ ഒണ്ട് ഇപ്പ മൂന്നുപേര് ഒണ്ട് മദ്രസന്ന് കൊറച്ച് മുമ്പ് വന്ന
ഓ ഓ ഓ
അവര് ചായയും കുടിച്ച് ടിവിയും കണ്ടോണ്ടിരിക്ക ഇനി ട്യൂഷന് വിടണം ഇനി ഓ രാത്രി എഴേ ഏഴരക്കാണ് ട്യൂഷൻ ഉം വീട്ടിന്റെ അടുത്തായത് കൊണ്ട് കൊഴപ്പല്ല പോയിട്ട് ഒടനെ വരും
ആണില്ലേ മ്മ് മ്മ് ഉം ഉം ആഹ് അ തെയാ
അതൊക്കെ ഓ എടക്കെക്കെ ഓ എനിക്ക് എനിക്കായിട്ട് എനിക്ക് കൊറച്ച് ഒഴിവ് വേണം ഫുൾ ടൈം ബിസിയാണ് ഹസ്ബൻറ്റ് പിന്നെ രാവിലെ പോയിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയോടെ വീടെ എത്തും കറക്റ്റ് മൂന്ന് മണിക്ക് ജോലിക്ക് പോയിട്ട് പതിനൊന്ന് മണിക്ക് ആ സമയം ഫുള്ളും ഫുള്ളും വീട്ടിലാണ് അപ്പൊ അവ അവരിക്ക്ണ സമയം എനിക്കൊന്നും ചെ പറ്റൂല അപ്പം അവരെ കൂടെ തന്നെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം ഓ അടുത്തോണ്ടാവണം ഉം അങ്ങനെ പിന്നെ വൈകുന്നേരം മൂന്ന് മൂന്നര ആകുമ്പോ ചായ കൂടി കഴിഞ്ഞ് അദ്ദേഹം പൊറത്തെറങ്ങും അപ്പൊ ഈ സമയം ആണ് ഞാൻ ഇത്തിരി ഈ സമയം ഒരു മു നല് മണി തൊട്ട് ഈ സമയം വരെ ഞാൻ ഫ്രീ ആയിരിക്കും പിന്നെ അടുക്കളെ കെ റണടത്തെ പാചകത്തിന് ഉ ഉ ബിസി അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റൂല്ല ഉ നോട്ടൊക്കെ ചെക്ക് ചെയ്യും സ്കൂള് ന്ന് വരുമ്പ ഓ സ്കൂളൊക്കെ സ്കൂള ചെക്ക് ചെയ്യും എന്നിട്ട് മദ്രസെ വിട്ടിട്ട് ട്യൂഷൻ ടീച്ചറെ വിളിച്ച് പറ ഇങ്ങനെ മോളെ പഠിപ്പിക്കണം ഇങ്ങനെ മോനെ പഠിപ്പിക്കണം ഇന്ന് ഇന്ന സബ്ജക്റ്റ് ആണെന്നക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ അവർതുപോലെ പഠിപ്പിച്ചുടും ഉ ഉ പിന്നെ മക്കളൊക്കെ ട്യൂഷന് പോണ അതോ
ഇല്ല
വേറെന്താ പറയൂ
ആ മഴ ഉണ്ടപ്പൊ
ഇപ്പൊ മഴയില്ല അവിടെയോ
ഇല്ല ഇവിടെപ്പ മഴ ഇല്ല ഇന്ന് വല്ലാതെ പെയ്തിട്ടില്ല രാവിലെ പെയ്തിരുന്നു പിന്നെ പെയ്തില്ല ഹലോ ഹലോ